ഓഹ്
കേക്കാവോടാ.
ആഹ് കേക്കാം കേക്കാം ആഹ് എന്നാട്ക്ക് വാരുന്നു.
അതാണ്ട പുള്ളാരെയൊക്കെ സ്കൂളി വിട്ടിട്ട് തുണി നനക്കുവാരുന്നു, അന്നേരവാ. മഴ
ആഹാ ഓ ഇല്ലല്ല ഇവിടെ മഴയൊന്നുല്ല മൂടി നി ക്കുന്നു പക്ഷെ മഴയില്ല. രാവിലെ നല്ല വെയിലായിരുന്നു.
രാവിലെ ഇവിടെയും വെയിലായിരുന്ന് പക്ഷെ, പ്പോ മഴ ചാറ്ന്ന്, ഭയങ്കരമായിട്ടില്ല ചാറ്ന്ന്. ഉം പിന്നെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ.
ഇല്ലില്ല കാപ്പിക്കിതേ അപ്പം ചുട്ടോണ്ടിരിക്കുന്നേ ഒള്ളു. ഹാ.. എന്നായിരുന്നു അവിടെ. ഇവിടെ അച്ഛനമ്മ ഹസ്ബന്റ് കുഞ്ഞ്.
ആഹ്
ഏഹ് എന്തായിരുന്നു കാപ്പിക്കവിടെ.
വടെ ഇഡലിയും ചമ്മന്തി
ആണോ ആഹാ ആ ഇന്നലെ ഇവടെ ഇഡ്ഡ്ലിആരുന്നു. പ്പം എന്നും ഈ അപ്പു ഇഡ്ലിം ദോശ്
ഓഹ് എന്നുഅതാ, മാറിയും തിരിഞ്ഞു ഇതൊക്കെ തന്നെ. ഉം വടെ മോക്കേഴ് മണിക്ക് പോണം.
ആണോ ഹ ഹ ഹാ.
എഹ് ട്യൂഷനുണ്ട് പത്തില, ആഹ മോനാറിലും. അപ്പൊ ഇയാക്ക് പ്പ ഏഴ് മണിക്ക് പോണം, അന്നേരം ചോറും റെഡിയാകണം കാപ്പിയും വേണം.
അയ്യയ്യോ അപ്പ എപ്പ എണീക്കും
ഞാൻ നാലേ മുക്കാലാകുമ്പൊ എണീക്കും തലേന്നെല്ലാം അരിഞ്ഞൊക്കെ അങ്ങ് വെക്കും ഉം അല്ലേ പിന്നെ നടക്കത്തില്ല ആഹ് ദിറ്തിയാ ഇവള് നമ്മ തന്നെ തിന്നോണ്ട് പോകത്തില്ല കേട്ടൊ നമ്മള് തന്നെ കഴിക്കാൻ കൊടുത്താ ദൃതി വെ ച്ച അവിടെ വെച്ചിട്ടങ്ങ് പോകും
ആഹ്
ഇപ്പം ഇതിന്റെടക്കൂടെ വാരി കൊടുക്കണ്
ആഹ് ഹ ഹ ഹ
അതുകൊണ്ട് ഞാനെല്ലാം അങ്ങ് അരിഞ്ഞ് വെക്കും
ആഹ് ഹ ഹ
ഉം കുഞ്ഞിനെത്ര വാ ഏഹ് ആഹ്
പത്ത്മാസം പത്ത്മാസം ആഹ് കുഞ്ഞാ ഉം ആഹ് എന്നാലും അഡ്ജസ്റ്റെയ്യാം വഴക്കല്ല കുരുത്തക്കേടാ മൊത്തോം ആഹ് പെൺകുഞ്ഞ് പെൺകുഞ്ഞ് അന്നേരം ഈ പറയും പോലങ്ങനങ്ങ് മുട്ടേ പോക്കാണെ മുട്ടേലും പോയിട്ട് അത് ഇവിടക്കെ പിടി ച്ചങ്ങെണീക്കും കണ്ണ് തെറ്റിയാ അതേന്നെ കണ്ണ് തെ ഞാനില്ലേ കഴിഞ്ഞ ദിവസം എന്നിട്ടൊന്ന് വീണു എങ്ങ്
ആഹ്
അടുക്കളേന്ന് വർക്കേര്യലോട്ടെറങ്ങി വർക്കേര്യച്ചിരി താഴെയാ അപ്പൊ വീണു അതുകൊണ്ട് അത് തന്നല്ല അതെ അതെ ഈ തരിയക്കെ പെറുക്കി വായിലിടുക ഒരു രക്ഷ ഇല്ല ആഹ് അഹ് ഇപ്പക്കെടന്നൊറങ്ങുവാ എണീക്കാറായി ഹസ്ബന്റിവിടെ അടുത്തൊരു ജ്വവല്ലറിയില് നിക്കുവാണേ സെയിൽസ്മാനായിട്ട് ആഹ്
ആഹ്
അപ്പങ്ങനങ്ങ്
ചോറൊക്കെ കൊണ്ടു പോണോ
വേണ്ട വേണ്ട കഴിക്കാനക്കെ അവിട്ന്ന് കിട്ടും ആഹ് രാവിലെ എട്ടരയാമ്പോ പോയാമതി അപ്പ കാപ്പി കുടിച്ചിട്ട് പോവും അന്നി ട്ട് അത് കഴിഞ്ഞ് ഉച്ചക്കൊള്ളതവിടെ കിട്ടും പിന്നെ വൈട്ട് ചായേം കിട്ടും ചായേം എന്തേലും പലഹാരോം
ആഹ് ആഹ് എത്ര മണി വരെ നിക്കണം അന്നേരം ആഹ്
ആഹ് ഏഴ് മണിവരെ ഏഴ് വരെ നിക്കണം പിന്നെ ചെല ദിവസം ഏഹ് നമുക്ക് അഞ്ചുമണി ക്കെറങ്ങാം അല്ലെങ്കി ഏഹ് രാവിലെ താമസിച്ച് പോയാമതി അങ്ങനൊക്കൊരുപാട് ഇതുണ്ട് അപ്പം ഉം ഒരൂസംപ്പൊ നേരത്തെ എറങ്ങണെങ്കി അഞ്ചുമണിക്കെറങ്ങാം രാവിലെ ഇനിച്ചിരി താമസിച്ചാ ചെല്ലുന്നെങ്കി പതിനൊന്ന് മണിടെ ഓരോ സ്കീമൊണ്ട് അത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം
എട്ക്ക്
ആഹ് ഹാ പിന്നെ ഞാറാഴ്ച അവധി.
ഉം അപ്പൊ എവ്ടേലും പോണെങ്കി ഞായറാഴ്ച്ചെ ഒക്കത്തൊള്ളു ല്ല്യേ.
ആഹ് പിന്നെ നമക്ക് വേണെങ്കി എക്സ്ട്രാ ലീവെടുക്കാം ആഹ് നമുക്ക് സ് സാലറിയോട് കൂടെള്ള ഒരു ലീവ്ണ്ട് നമുക്കന്ന് ലീവായാലും സാലറി കിട്ടും. പിന്നെ അല്ലാണ്ട്. സാലറി ഇല്ലാണ്ട് രണ്ട് ലീവും കൂട എടുക്കാം അങ്ങനെ. അതൊണ്ടങ്ങനെ കാര്യങ്ങളൊക്കെ
താരാ വീട്ടീ ഞാനും ഹസ്ബന്റും രണ്ട് മക്കളും.
ആഹ്, ഹാ, ഹാ.
ഉം അസ്ബന്റ് ദുബായിലായിര്ന്ന്. ഉം വന്ന് ഇപ്പൊ വന്നിട്ട് ഒന്നര മാസം കഴിഞ്ഞ്.
ആണോ ആഹ. എല്ലാരോടും ചോയിക്കുമ്പോലെ എപ്പഴാ പോകുന്നേന്ന് ചോയ്ക്കണ്ടലൊ.
പോവാന അവ്ടെ അന്നേരം നമ്മടെ ഈ യുദ്ധ ഒക്ക നട ക്ക്ന്നോണ്ടേ ഒരു മാസത്തെ ലീവായിരുന്നു അന്നേരം. പിന്നെ തിരിച്ചു പോവാനൊത്തില്ല ഉം ഇനിയിപ്പൊ. വേറെ എവിടോട്ടേലും ഒന്ന് നോക്കാനാ അതും എനി ഈ പ്രാവശ്യം ഇനി പോവുന്നില്ല ഈ വർഷം പോവുന്നില്ല മോടെ പടുത്തം ഒക്ക കൊണ്ടേ ചെ നി അങ്ങോട്ട് നൈ ക്ലാസ്സു ഒക്കെ വരുമ്പൊ കൊണ്ടു വിടാനൊക്കെ ആളില്ലല്ലൊ.
ആഹ്.
ആഹ് അതോണ്ട് വിചാരിച്ച് ഇനിയിപ്പ അടുത്ത പ്രാവശ്യ ത്തെ സ്കൂളടപ്പാവുമ്പഴ്ത്തേകൊക്കെ പോവാന്ള്ള ആഹ് വേറെ എവ്ടേലും നോക്കാന്.
ആഹ്, ആഹ്.
ആഹ്.
ഉം അത് തന്നെ ഇനിയിപ്പൊ കുഞ്ഞുങ്ങൾടെ ഇതില് നമ്മള് നമ്മൾടെ രീതികള ക്കെ മാറ്റണോല്ലൊ. ഏഹ് അതെ, അതെ, അതെ, അതെ.
രാവിലെ ഒര് തെരക്കാ.
ഉം
ആഹ് രാവിലെ എല്ലാം പോയി കഴിയുമ്പൊ പിന്നെ നമ്മള അടുക്കള ഒന്ന് കണ്ട
അതെ അതെ അതെ
ആഹ്
ഓഹ് എല്ലാം അവസാനം ചെയ്ത് തീർക്ക്ന്നത നല്ലത് അതാവുമ്പം അല്ലാണ്ട് ഓരോന്നോരോന്ന് ചിയ്യാൻ പോയാലെ ഒന്നും തീരത്തുവില്ല ആഹ് മഴ ഒക്കെ ഒണ്ടാര്ന്നൊ അങ്ങോട്ട്
ആഹ് അയ്യൊ നേരത്തെ ഭയങ്കര മഴയായിരുന്നു പിന്നെ ആഹ് ഒരാഴ്ചത്ത തുണി ഞാന് അന്നന്നങ്ങ് കഴുകും കഴിഞ്ഞ നമ്മക്കീ ട്ടാർപ്പ കെട്ടിയിട്ടുണ്ട് മിറ്റത്തെ അതിന്റെയൊക്കെ അടുത്ത് അയ കെട്ടിയിട്ടുണ്ട് അവിടൊക്കെ ഇട്ടിട്ട് ആഹ് ഇന്നലെയാ നല്ലൊരു വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് മൊത്തം അങ്ങനെ ഒണക്കിയെടുത്ത്
ആണോ ആഹ് ഇവ്ടെ അത്യാവശ്യം വെയിലൊക്ക ഒണ്ടായിരുന്നു കെട്ടോ
ആഹ് ആഹ് ഇന്ന് ഞാൻ മോനെ അങ്ങോട്ട് വിട്ടിട്ട് തുണി നനച്ചോണ്ടിരിക്കുമ്പഴ ഈ മഴ ചാറിയത്
ആഹ് അതെ ഇവെടെ ഇപ്പൊ വെയില് തെളിയുവാട്ടൊ ഇവടെ വെയില് തെളിഞ്ഞു
ആഹ് അതാണ്ട് ഇവെടെ ഇപ്പം വെയിലായി ആഹ് അന്നേരം പിന്നെ ഞാനിങ്ങ് കേറിയൊന്ന് അത് ഒരു ചെറിയൊരു ജലദോഷം ഒണ്ട് ആഹ് അപ്പൊ പിന്നെ പുള്ളാർക്കും പനി ആയിരുന്നു
ആണോ ഇപ്പ എല്ലാം പെട്ടെന്ന് പനി സ്കൂളിലും കൂടെക്കെ
അയ്യോ ആന്ന് ഇപ്പൊ അവർക്ക് മോന്റെ സ്കൂളിൽ മാസ്ക് നിർബന്ധായി
ആണോ ആഹാ ആഹ് അതെന്നെല്ലേ ഇനിയിപ്പൊ നിപയും ശിവല്ലയും ഒക്കെ ഭയങ്കരമായിട്ട് വെരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്
അയ്യോ ആന്ന്
അതുകൊണ്ട് സൂക്ഷിക്കണം
ഉം അതുകൂട്ടി കാെളത്തിലൊന്നും എറങ്ങല്ലെ എന്നൊക്കെ പുള്ളേർക്ക് ക്ലാസ് എട്ക്കും കുളത്തിലോ വെള്ളത്തിലോ സ്വിമ്മിംഗ് ഫൂളിലോ അങ്ങനെ ഒന്നും
ആഹ് മറ്റേ ഇത് ആഹ് അമീബയോ എന്തോ ഒര്ഇത് ഇണ്ടല്ലോ ഉം കെട്ടി കെടക്കുന്ന വെള്ളവല്ലേ
ഉം എന്നാലെല്ലാ നമ്മള് ഈ പറഞ്ഞ എല്ലാം കൊറോണാടെ കൂട്ടൊക്കെ ആകോ നുള്ള ഒരു പേടിയായ് പുള്ളേർക്ക് അന്നൊക്കെ പഠിത്തവും മൊടങ്ങി
അതെ അതെ എത്ര കാലം മൊടങ്ങി ഇരുന്നു ഞങ്ങടെ കല്യാണം ഒക്കെ ആ സമയത്തായിരുന്നു
എറങ്ങാനൊക്കാത്ത രീതിയില്
ആഹ്
ഉം
എന്താ പറയാ എല്ലാം ബ്ലോക്ക് ആയി പോയില്ലേ ഇട്ട്ക്കുണു ഇഞ്ഞ് ഇങ്ങനെക്കെ വന്ന് കഴിഞ്ഞാ എന്ത് പാടാ ആഹ് ഇമ്മള് പറയും പാടാന്ന് പക്ഷെ നമ്മളതൊ ക്കം അതിജീവിച്ചു വന്നില്ലേ അതെ
ആ സമയത്ത് ഹ് എന്റെ ഹസ്ബെന്റ് അബുദാബിയിലായിരുന്നു അങ്ങനാ ആഹ് അത് വന്ന് അന്നും ഇതൊട്ട് ലീവിന് വരുമ്പം പതിനഞ്ച് ദിവസം ക്വാറന്റൈൻ ഇരിക്കണമായിരുന്നു ആഹ് ആ സമയത്ത് ആഹ് വീടുകളിലോട്ടങ്ങും വന്ന് മറ്റേ ഹ്ബ് കേറാനൊക്കത്തില്ല ഇനി നമ്മടെ പിന്നെ മാവേലിക്കരക്ക് അട്ത്തൊര് അവടെ റൂം എട്ത്ത്ട്ട് അവടെ ഇരിക്കുവായിരുന്നു പിന്നെ ഞാന് അന്നേരം ഇ വിടുന്ന് ആഹാരവൊക്കെ അമ്മള് കൊണ്ട് കൊടുക്കുവായിരുന്നു
ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
കേറാൻ പോലും ഒക്കത്തില്ലല്ലോ അങ്ങനെ
ആഹ് അതെ അതെ ഞങ്ങടെ കല്യാണും ആ സമയത്തായിരുന്നു അപ്പം നൂറു പേർക്കെ പറ്റുള്ളായിരുന്നേ ആഹ് സെക്കൻഡ്സ് സ്റ്റേജിലായിരുന്നു ആഹ് അതെ അതെ പ ചെലരൊക്കെ പത്ത് പേരൊക്കെ വെച്ച് കല്യാണം നടത്തി ഞങ്ങക്ക് പിന്നെ നൂറ് പേരൊക്കെ പറ്റു വായിരുന്നു
ആന്ന് ആഹ് അത് പിന്നെ പിന്നെ അതങ്ങ ട്ട് കൊറഞ്ഞ് വന്ന് ആ നൂറെന്നുള്ളത് കൊറഞ്ഞ്
അത് കയിഞ്ഞ് ഔ അതോ ഹെൽത്തിപ്പോയി പറയണം പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം അങ്ങനെ എല്ലാട്ത്തും പറഞ്ഞ് പെർമിഷ്നൊക്കെ ഇട്ത്ത് അയ്യാെ പാടായിരുന്നു
ഇട്ട്ക്ക്ണത് വരുന്നവരെല്ലാം മാസ്ക് വെ
വെക്കണം അതെന്നേയ് കല്യാണ ആൽബത് ത്തിലെല്ലാരും മാസ്ക്കെട്ത്ത് വെച്ചോണ്ട് മാറ്റാൻ പറഞ്ഞാലും ചെലോര് മാ റ്റിയെല്ല ഫോട്ടോ എട്ക്ക്ന്നെടം വരെയും ഓ അങ്ങാനുമ്പല്ലോം പിടിച്ചാലോന്നും പേടിച്ച് അങ്ങനെ ആരും മാറ്റത്ത് പോലുവ
റീൽസ് സറങ്ങുമ്പ ഇത് കൂട്ട് മാസ്കിന്റെ മണ്ടക്ക് ലിഫ്റ്റിക്കൊക്കെ തേച്ചോണ്ടാ
അതെ അതെ അതെ കൊറേ പേര് പിന്നേം മാസ്ക് കണ്ടിന്യൂയ്തു പോവേ പിന്നെ കൊറെ പേര് വെക്കത്തേയില്ല.
ഇല്ല.
ഓഹ നമ്മളൊക്ക അതോട് കൂടി എടുത്തെല്ലാം കത്തിച്ച് കളഞ്ഞു.
ഒന്നാത്തെ കാര്യം ഈ ശ്വാസമ്മുട്ടലോ ഒക്കെ ഒള്ളവർക്കിത് വെക്കാനും ഒക്കത്തില്ലല്ലോ. കൊറേ നേേരം ഈ മാസ്ക്ക് വെക്കുമ്പ അവർക്ക് ബുദ്ധിമുട്ടാ ഉം.
ചെലര് അതൊരു ഫാഷൻ പോലെ ഇപ്പഴും വെച്ചോണ്ട് നടക്കും.
ആന്ന് എന്താച്ചാ അത് വെക്കുന്നേ നല്ലയായിരുന്നു എന്താച്ചാ ഈ പൊടിയുടെ അലർജി ഉള്ളവർക്കൊക്കെ നല്ലയായിയിരുന്നു. ആ സമയത്തൊക്കെ പൊടിയുടെ അലർജിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ.
ആഹ് ആഹ് ഹ ഹ എന്തോ ആഹ് അങ്ങനൊന്നും വരാതിരിക്കട്ടെ അസുഖങ്ങളൊന്നും. ഉം അപ്പ ഉച്ചയ്ക്കത്തേക്ക്‌ ഒക്കെ എന്നാ കറി?
ഉച്ചക്കേൽത്തേക്കാന്നെ തീയല് വെച്ച്. പിന്നെ നമ്മടെ അയ്യത്തിലെ പച്ചച്ചീരയൊണ്ടല്ലോ. അത് തോരൻ വെച്ച് പിന്നെ കെഴങ്ങ് മെഴുക്ക് വരട്ടി പിന്നെ മീൻകറിയുണ്ട് മീൻ വറുത്തതും ഉണ്ട്. അങ്ങനെ ജോലിയെല്ലാം കഴി
ആതോ
മീൻ അങ്ങനെ നിർബന്ധൊന്നില്ല. മ ഉണക്കമീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ പച്ചമീനൊക്കെ വെലയല്ലേന്ന്.
ആഹ് അതെ അതെ അതെ അതന്നെല്ലേ എറച്ചിയൊക്കെ കിട്ടാനൊക്കെ ഇച്ചിരി പാടാന്ന് പറയുന്നെ കേട്ടു.
ആന്നില്ലിയോ. ആഹ് ഇവടെ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ എനിക്ക് അതിനോടങ്ങും താല്പര്യം ഇല്ല. പുള്ളാ മക്കക്ക്‌ ഇഷ്ടവാ.
ആഹ് ഹ ഹ.
ക്ക് വേണ്ടി വല്ലപ്പോഴും വാങ്ങിക്കത്തേ ഒള്ള്.
ആണോ?
പിന്നെ ഉച്ചക്കലത്തേക്കൊക്കെ ആക്കണം ഇനി.
ആഹ് എല്ലാമൊണ്ട് ഒരു കോയക്ക മെഴുക്കു വരട്ടി വെച്ചു. ചമ്മന്തി ഉണ്ട് ഇനീ ഇച്ചിരി തൈര് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മോരുകറി ആക്കാം എന്ന് ഓർത്തൊക്കെ ഇരിക്ക്‌ന്നു. അപ്പൊ രാവിലെ കരണ്ട് പോയാരുന്നു അപ്പം എന്ത് ചെയ്യും എന്നാലോയിച്ചിരുന്നു അല്ലേ ഇച്ചിരി ചക്കക്കുരൂം മാങ്ങ വെയ്ക്കാന്നോർത്തു. അപ്പത്തേക്കും കരണ്ട് പോയി അപ്പം തൈര് ആമ്പം പെട്ടെന്ന് ഉടച്ച് വെ
ആഹ് അതാകുമ്പ എളുപ്പവുണ്ട്. ഉം എനിക്ക് ഇന്നലെ വൈകിട്ടൊരു ച ക്ക കിട്ടിയാരുന്നു.
ആണോ ഹ ഹ ഹാ
അതെ ഇവിടെ കെടക്കുന്ന് വരിക്കച്ചക്കയ ഞാനിപ്പോ അപ്പറ ത്തമ്മടെ ചേച്ചിയോടും ചെന്ന് പറഞ്ഞ് വരാം എങ്കി പകുതിയേ അവർക്കും കൊടു ഇനിയിപ്പം വരുമ്പോഴത്തേക്ക്‌ എങ്ങാണോ ഒരു ശകലം വേവിച്ച മതി.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്നാ ഞാൻ വിളിക്കാം കേട്ടോ.
ആഹ് ആഹ് ശരി ഡാ.
ആഹ്